എന്താണ് വിശേഷം മഴയൊക്കെ ഇണ്ട അവിടാ
മഴയുണ്ട്
കാറ്റുണ്ടാ പിടികൊടുക്കം ഇവിടെ മഴക്കാറുണ്ട് മഴയില്ല മഴക്കാറുണ്ട് കാറ്റോടി ഇടുപ്പൊന്നുമല്ല
ആ ആ ആ
വേറെന്താണ് വിശേഷം നിന ഞായറാഴ്ചട്ട് എന്താ പരിപാടി
ഞായറാഴ്ച എന്തും ഒരു പരിപാടില്ല അങ്ങനെ വീട്ടില ഇരിക്കല തന്നെ
അതെന്താണ് വീട്ടിലിരിപ്പ് ഞായറാഴ്ചട്ടല്ല പുറത്തൊക്കെ പോയി ഫുഡൊക്കെ കഴിക്കണ്ടേ ഈ വീട്ടിലിരുന്നാ മതിയാ ഓ ആ മഴ ണല്ലേ അപ്പാ ട്ടുള്ളോരോട് ള്ളവരോട് മേടിച്ചരാ പറ പുറത്തുന്ന് ഫുഡ്
പിന്നെ വിടിച്ചട്ട ആഹ പറയാ പറയാ പറയാ
ആഹ ഫുടൊക്കെ ഞായറാഴ്ച ഒക്കെ എല്ലാരും പുറത്തുന്ന് ക കഴിച്ചച്ച് ജോലി അടിച്ച് നടക്കണ ദിവസല്ലേ ഞായറാഴ്ച ഞാങ്ങക്ക് ഇന്നരു പറ ണ്ടായി ചിക്കനും ബിരിയാണി ചൻ ഇിട്ടാണ് ചിക്കൻ ബിരിയാണി അഴിച്ചു കച്ചമ്പറ് കച്ചാറ് പിന്നെ തേങ്ങ പരിപ്പ് കറി
ആ
രണ്ട് മൂന്ന് വീടാ അപ്പോർത്താ
ആഹ് ആഹ ആഹ
പാർക്കന പോ ഇതേ വന്നിട്ട് ഇച്ചിരി നേര ആയിട്ടുള്ളൂ അപ്പ പിന്നെ വിരുന്നരു വന്ന അപ്പ പിന്ന വിരുന്നേരയിട്ട് വർത്താനം പറഞ്ഞിന്ന് കൊറച്ചേ
ആ ആ ആ എ വിശേഷം ഫുഡ്‌ കൈച്ചോ ചായക്കെ എന്താന്ന്
ആഹ നിങ്ങക്കെന്താർന്ന് അതെ ഉ ഒന്നും കഴിച്ചില്ലേ
വേറെന്ത
ആ അത് കൊച്ചിന്റെ കരച്ചിലക്കണ്ടല്ലേ അവിടെ അ ആ ആ വേറന്താ അതന്നെ അവടെന്താ ചെയ്ണെ ന്നട്ട് ഇവിടെ ഒരു കാറ്റും മഴക്കൊക്കെ കോള്ണ്ട് കാറ്റും മഴേ കാറ്റും മഴ
അഹ് ആഹ് അ ആഹ്
കോള് കാണ്‌ണ്ട് വിടെ
ഏ ല്ല മഴക്കാറാ
മഴക്കാറൊക്കെണ്ട്
അ
പിന്നെ വേറെന്താണ് ഫുഡൊക്കെ പൊർ ത്ത്ന്ന് മേടിച്ചുകൊണ്ട് തരാൻ പറ വീട്ടിലുള്ളോരോട് ഞായറായ്ച്ചായ്ട്ട് ന്തുട്ടാണ്
ആ പറയണം അങ്ങനെ വിചാരിച്ച് കേണ്ട് ശേ പ്ര
ആ പിന്നെ വേറെന്ത്ണ്ട് വിശേഷമാന്നാണ് നിങ്ങളെ നാട്ടിലെ വിശേഷൊക്കെ പറ
ഞങ്ങടെ നാട്ടില്
അതെ തെ ഉം ഞങ്ങളാ? ഞങ്ങളതും പ്രകൃതിക്കൊന്നും കൊഴപ്പൊന്നൂല്ല പിച്ച് വീടിന്റെ കുറച്ചങ്ങട് നീങ്ങി കഴിഞ്ഞാ പാടോണ് അല്ല കാ ഏറ്റവും നല്ല സുഖോണ്
ഈ പാടത്തിന്റെ സൈഡ്ല് ചായക്ക ആ നല്ല വൈബുള്ള സ്ഥലങ്ങളാ
അതെ അതെ ആഹ് ആ ആ ഞങ്ങ്ക് പാർകൊക്കെ ണ്ട് ആ ആന്നും പറയണ്ടാട്ടാ ഞങ്ങക്കും പാർകൊക്കെ ണ്ട്
ആഹ് ആ
ആ ഞങ്ങ്ക്ക് മറ്റേ കനാല് ഇങ്ങനെ ഏ മറ്റേട്ട പറയണയാ പുഴല്ലാണ്ട് കെട്ട് പോലത്തെ സ്ഥലംണ്ടല്ലോ അങ്ങനെയുള്ള സ്ഥലത്ത് പാർക്ക് പിന്നെ അത് കൂടാണ്ട് ഫുഡ് കഴിക്കണ സ്ഥലം അതായത് ഇതിനെ കെട്ട് പോലെ ഉണ്ട് അതിനെ നടുക്ക് ഇങ്ങനെ അതിനെ അപ്പുറത്തും ഇപ്പുറത്തും കെട്ട് മീൻ കെട്ട് അയിന് നടുക്ക് ഒരു റോഡ്ണ്ട് ആ റോഡ് ഇങ്ങനെ കൊറച്ച് ചെന്ന് കഴിയുമ്പോ നല്ല വൈബായിട്ടിരുന്ന് ഫുഡ ഒക്കെ കഴിക്കാനുള്ള സംവിധാനം ഒക്കെെയുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട് ഇവിട അടിച്ചു പൊളിച്ചു സ്ഥലങ്ങളാ പിന്നെ കടലുണ്ട് കുറച്ച് പോയാല് പുഴയുണ്ട് പാടുണ്ട് വേണ്ട പോലെ അല്ലഞാനുംണ്ട് നിങ്ങളതോ നിങ്ങൾക്കോ
ഇ സാധണക്കുമ്പുമ പോലെ
ആഹ ഞങ്ങ അങ്ങനെയൊക്കെ തന്നെയ നാട്ടുമപൂറൊക്കെ തന്നെയാണ് നല്ല നല്ല താമസിക്കാ നല്ല നാട്ടും പുറത്താ ടൗണിലൊക്കെ വാങ്ങ ഒച്ചയും ബെഹളവും ഒ വണ്ടി തലക്ക് സ്വയര്യം ഉണ്ടാവൂല
ഉം
നാട്ടൻപുറത്ത അമ്മ അന്തരീക്ഷംക്കെ നല്ല സുഖമായ അന്തരീക്ഷം ശാന്തമായി സ്വസ്ഥമായി ഇരിക്കാം
ആഹ
വേറെ എന്താണ്
വേറെ കാര്യം
ബുക്കൊക്കെ വായിക്കുണ്ടാവല്ലെ ബുക്കൊക്കെ വായിച്ചകൂടെ നന്നായി കൂടെ
ഏ അനക്ക് ഇപ്പ സമയില്ല
ഇപ്പൊ പ്രസവദിച്ചെടുക്കുമ്പോ ടൈമുണ്ടല്ലോ വായിക്കാനൊക്കെ
ഏയ്ന്ന പൊക്കിനാലോക്കും കര
ഓ അങ്ങനാ പോച്ചവിടെ കടന്ന്റങ്ങി കൊടുലേ
ഏ അവടെ ഇടയ്ക്ക് അരുന്ന ഇടക്കല്ല
ആഹ് ആഹ് ആ് ആ മഴയുടൊവല ഇതള്ള കാരണം റേഞ്ച് ചെറിയ പ്രശ്നം ഉണ്ടോന്നടല്ലേ ആ
പിഷോ കാണണ്ട് നി കറത്ത ആായി
ആഹ പിന്നെ വേറെന്താണ് എന്നാണ് ഇനി പ്രസവദിച്ചൊക്ക എണീട്ട് പോണത്
ീ ന കുന്ന് പോ
അതേയല്ലേ ആഹ് ആഹ് ആഹ് എന്നിട്ട്
എന്താണ്
ആഹ് അങ്ങനങ്ങനെ ഉം പിന്നെ വേറെന്താണ്
വേ റെന്താ അവിടെ ആരൊക്കെയുണ്ട്
ഇവടെ ഞാനും മോനും മാത്രം ഉള്ളൂ വേറാരും ഇല്ല
ആഹ്
ഞങ്ങ രണ്ട് പേരും മാത്രേ ഉള്ളൂ മോൻ ജോലിക്ക് പോയി ഞാൻ മാത്രം ഉണ്ട് ഇവിടെ പിന്നെ അയലോക്കത്തുള്ളവരും ഉണ്ട് ചുറ്റും അയലോക്കം ഒക്കെ ഉണ്ട് ഞാൻ പറഞ്ഞില്ലേ ഇപ്പോ ആഹ് കൊഴപ്പവൊന്നുമില്ല സഹകരണത്തിനൊന്നും കൊഴപ്പവില്ല
നല്ല സ്നേഹമുള്ള ആൾക്കാരായിക്കും അല്ലേ
ആഹ് അത്ര വെല്ല്യതെന്ന് പറയാൻ ഒന്നുമില്ല എന്നാലും കൊഴപ്പവൊന്നുമില്ല
ആഹ്
വേറെന്താണ്
വെറെന്താണ് പോ രാത്രി കൊ പിന്നെ ഞാറായിച്ചല്ലേ
ആഹ് വേടിക്കണം പൊറത്തുന്ന് എല്ലാ ദിവസവും പുൊറത്തന്നൊന്നും കഴിക്കാല്ല വല്ലപ്പളൊക്കെ ഒന്ന് കഴിക്കന്നല്ലാണ്ട്
ആഹ. അല്ലെ ഞായറാഴ്ച്ചല്ലേ
ആഹ് ഇന്നിപ്പോ ഇവിടെ ബീഫ് മേടിച്ചിട്ടുണ്ടല്ലോ
ആഹ് ആഹ്
അപ്പൊ വീഫറിയുണ്ട് പിന്നീ പുൊറത്തുന്ന് കഴിക്കണന്നൊന്നുംല്ല പിന്നെ നല്ല മീൻ കൂട്ടാനും ഉണ്ട് അകത്തെ ആൾക്കാര് അട്ജസ്റ്റ് പോയാ മതി പിന്നെ ഇങ്ങനെ ഓരോ കാര്യങ്ങളായിട്ടൊക്കെ ഇങ്ങനെ പോണ് പാർക്കല് കഴിഞ്ഞ് വന്ന് ചായ കുടി കഴിഞ്ഞ് ഇനി വൈന്നേരത്തെ പരിപാടി പിന്നെ ഞ്ഞി വേണന്നുണ്ടെങ്കിൽ പുറത്ത് കടപ്പുറത്തൊക്കെ ഒന്ന് ബീച്ചിലൊക്കെ പോവാണെങ്കി പക്ഷെ മഴാരനെ മടിഞ്ഞ ഇവിടി ഇങ്ങനെ ഇരിക്കണ്
ആഹ്
ബീച്ചിലൊക്കെ പോയി വേണംന്നുണ്ടെങ്കിൽ ഒന്ന് കറങ്ങിയൊക്കെ വരാ ബീച്ചാ പടോ പക്ഷെ മഴയല്ലേ ബീച്ചിലൊക്കെ ചെല്ലുമ്പോ ചെിലപ്പോ ചെന്ന് നക്കുമ്പോ തന്നെ മഴ പെയ്യും
ആഹ് ഞായറാഴ്ച ആയത കൊണ്ട് ഒും മോന് ലീവ് ഉണ്ടാവയിരി ക്കുല്ലേ
ആഹ് മോൻ ലീവ്ണ്ട് വേണെങ്കഈ വീച്ചിലൊക്കെ പോ പക്ഷെ മഴ വന്നാല് നനയണ കാര്യം ഓർത്ത് മടിഞ്ഞൂടി ഇരിക്ക കടപ്പുറത്തൊക്കെ പോയി കറങ്ങി കൊറ്ച്ചേരക്കെ ഐസ്ക്രീമൊക്കെ കഴിച്ച് വരാന്ന്
അഹ് ആഹ്
വേറെന്താണ്
വേറെ നല്ലതെന്നെ
ആഹ് നിങ്ങളെ നാൽപ്പുളി കഞ്ഞിട്ടി ഇന്ന്യഎന്താ പരിപാടി കറങ്ങ്യട്ക്കലാ
ആ അറിയൂല
കൊച്ചു പോയതലണിട്ടാ നിങ്ങ ഓങ്ങക്കെ നടക്കണ്ടാ എല്ലായിടത്തും ഇവിടെക്കെ പനിയാണ് നെറച്ച്-
ആഹ് ഞങ്ങടെ ഭാഗത്തില്ല ട്ടോ-
ആഹ എല്ലാർക്കും പനിയാണ് അപ്പുറത്തെ വീട്ടില കൊച്ചിനാ ചെറിയ കൊച്ചിന അയിൻറെ അപ്പുറത്തെ വീട്ടില് വല്യ ആൺ കൊച്ചിനൊക്കെ പനിയാ
ആഹ ആഹ് ആഹ്
പനിക്കാരണല്ലാവരും- കല്യാണപാർക്കല്ലൂവീട്ടിയന്നപ്പൊ കണ്ടതാ അപ്പൊ പറഞ്ഞപ്പൊ പറഞ്ഞ പനിയാണ പറഞ്ഞ്- കരയണേരുന്ന് കൊ ച്ച് ചോിച്ചപ്പറ പനി അണ്- ഒന്നും കഴിച്ചില്ല കൊ- ച്ച് അവിടിര്ന്ന് കരഞ്ഞണീറ്റ് പോയി-
എന്തേ? ആ പനി ആയതോണ്ടല്ലേ?
ആഹ് പനി ആയതുകൊണ്ട് അതിനി വേണ്ട വേണ്ടാന്നും പറഞ്ഞ് കരയണ് കൊച്ച്-
ആഹ് പനി ആവുമ്പോ ഉള്ളിയില് ഭയങ്കര എടങ്ങേറാരിക്കൂലോ അപ്പ തിന്നാ തോന്നുല്ല-
ആ കഴിച്ചൊന്നുല്ല അതൊന്നും കഴിച്ചില്ല പാവ കര കരഞ്ഞ് എണീട്ട് പോയി
ആഹ് ആ
വേറെന്താണ്?
അവിടെ മഴ പെയ്യുമ്പോ വെള്ളം അങ്ങനെ വല്ലതും?
വേ വെള്ളൊന്നും നിക്കൂല താഴെ ഒരു ഒരേക്കറിന്റെ അപ്പുറത്ത് പാടണ് അപ്പൊ അതിൽക്ക അങ്ങടെ ഒലിച്ചച്ച് പോവും വെള്ളൊക്കെ- പിന്നെ മുറ്റ- മുറ്റത്തൊന്നും നിക്കൂല താമസിക്കണത് ഇത്തിരി താഴ്ചാലനം റോഡ് പൊക്കത്താ അപ്പൊ അവിടന്ന് ഇങ്ങനെ വെള്ളൊലിച്ചിറങ്ങി നടക്കണ വഴിയിലൊക്കെ വെള്ളം വരും ഞങ്ങള മുറ്റത്തൊന്നും വരൂല- മുറ്റത്ത് ഞങ്ങളപ്പഴ്- വെള്ളൊക്കെ അപ്പ തന്നെ താഴും- കൊച്ച് പോവും ആ നടക്കണ വഴി- ഈ ഫ്രണ്ടില് ഒരു വീടുണ്ടേ നടക്കണ വഴിയടെ- അവ്വ ആ വീട്ട് കൂട്ടാര് ഏ അതില വെള്ളം വിടാൻ സമ്മതിക്കൂല അവര് പിടിച്ച വച്ചാ അവിടെ വെള്ളം കെട്ടി നിക്കും അതൊന്നും നമുക്ക് കൊഴപ്പൊന്നുമില്ല കൊറച്ച കഴുമ്പോ നിലത്തക്ക് ഭൂമിക്ക് ഇരുന്ന് പോയിക്കോളും- അല്ലാണ്ട്- വല്യ വെള്ളം വെള്ളക്കെട്ടാ പ്രശ്നങ്ങളോ ഒന്നുല്ല-
ആഹ്
അങ്ങനത്തെ ആ
അന്നെ പ്രശ്നഒള്ള സ്ഥലം ആണ്- വേർ വേനൽക്കാല ആവുമ്പം വെള്ളത്തിന് എന്തെങ്കിലും ബുദ്ധിമുട്ട്
ഏയ് നല്ല സമൃദ്ധിയായ വെള്ളം വേനൽക്കാലത്തും മഴക്കാലത്തൊക്ക വേണ്ട വെള്ളം കിട്ട് ട്ടും
അഹ് അഹ് ആഹ്
വെള്ളം ത്തിനൊന്നും ഒരു ക്ഷാമോം ഇല്ല
ആഹ്
നല്ല വെള്ളം കാണുന്നാ ആ സ്ഥലം
അല്ല നിങ്ങ പറഞ്ഞല്ലോ കൊറ് ന്നീ ആ കടലാന്ന അപ്പ അതുകൊണ്ട് ചോയ്ച്ചതാ കടലാവുമ്പോ കടലിലാ ഭാഗ്ത്തൊക്കെ കട്ടിപ്പോള്ളതല്ലേ ആഹ് ശെരി ശെരി ശെരി